ഹലോ.
ഹലോ.
ആഹ് പറയൂ എന്തൊക്കെണ്ട് വിശേഷങ്ങള്.
ക്കെ സുഖം തന്നെ അവിടെന്തെക്കെണ്ട്. ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു അപ്പൊ ഫ്രീയായ്ട്ട്ങ്ങനെ ഇര്ക്കാണ്.
അതേല്ലെ ആ അ ഞാനും അതെ ഭക്ഷണം കഴിച്ചങ്ങനെ ഇരിക്ക്യാണ് ഇന്നെന്താ ഫു ഏ ഭക്ഷണന്താ.
ഭക്ഷണം ന്ന് സാമ്പാറും ബത്തല് അങ്ങനെയൊക്കെ. ന്താ. ഹലോ കേക്കുന്നില്ലേ.
ആഹ് ഇൻക്കിവിടങ്ങനെ കറക്റ്റായിട്ടറിയില്ല എങ്ങനെയന്ന്ള്ളത്.
ആഹ് എന്ത്.
പിന്നെ പിന്നെന്താണ് പ്പ പണ്യളൊക്കെല്ലാം കഴിഞ്ഞോ.
ആഹ് എല്ലാം കഴിഞ്ഞു.
കുട്ട്യാളൊക്കെ സ്കൂൾ പോയിട്ടുണ്ടാവുല്ലേ.
ആഹ് ഒരാള് സ്കൂള് പോയി ഒരാള് പിന്നെ മൂന്ന് വയസ്സായിട്ടുള്ളു.
ആഹ് ഇവിടെ നഴ്സറി പോണ്ടോ.
ഇല്ല ഫോണില്ല തോർ ച്ച് ദൂരണ്ട് അപ്പം മൂന്ന് വയസ്സിപ്പായിട്ടോള്ളു അപ്പം പിന്നെ.
അത് ശരി. ആഹ് എന്റെ മോൾക്കും അതന്നെ മൂന്ന് വയസായിട്ടില്ല ഈ ഓഗസ്റ്റിൽക്ക് മൂന്ന് വയസ്സാവും. ആള്പ്പോ പോയി തൊട്ങ്ങി.
ഏഹ്. എവിടെ അംഗൽവാടിയിലോ മ് ഇവിടെ കൊർച്ച് ദൂരണ്ട്.
ആഹ് ഇവിടെ ഇതെന്നെ കൊർച്ച് കേറ്റാണ് ഞങ്ങളങ്ങനെ ഒരു കുന്നിന്റെ കുന്നിന്റെ മോൾലല്ലാ ങ്ങനെ കേറ്റാണ് ത്തിരി. അപ്പൊ കൊഴപ ചേട്ട കൊണ്ടാക്കും.
ഓഹ് വണ്ടിണ്ടാവും അല്ലെ.
ആഹ് ഇണ്ട്ണ്ട് പിന്നെ വൈകീട്ട് പിന്നെ വിളിക്ക്യാൻ പോയാ മതി.
ഉം മൂത്താളെന്താ പഠിക്കാ.
ആഹ് മൂത്തേക്കിനക്ക് മൂന്ന് മക്കളാ മൂത്താള് അഞ്ചില് ആഹ് മോന് രണ്ടിലാണ്
മ് അപ്പം ഫുള്ളായിട്ട് ബിസി ആയിരിക്കുംല്ലെ
ആഹ് ബിസി ഇപ്പൊ കൊഴപ്പല്ല വൈകീട്ട് വന്നാൽ എല്ലാവർടെയും ഒരു അങ്കം ഇണ്ടാവാ രാവിലെ എല്ലാവരും ഈ ഒമ്പതര ആവുമ്പഴേക്കും മ് രണ്ട് മക്കൾ പോവും എല്ലാരും പോയി കഴിഞ്ഞാ ഫ്രീയാണ് പണികളൊക്കെ വേം കഴിഞ്ഞ പത്ത് മണിയാവുമ്പഴേക്കും കുട്ടികൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കോണ്ടോവണ കാരണം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങെ നമ്മ
ഇവിടെ അങ്ങനെ തന്നെ ഒമ്പതര പത്ത് മണിയാകുമ്പോത്തിന് കുളി വരെ കഴിഞ്ഞ് പിന്നെങ്ങനെ ഫ്രീയായ്ട്ട് ഫോണില് റീൽസും കണ്ടോ കഥകൾ വായിച്ചോ. അങ്ങനങ്ങനെ സമയം പോവും.
ഇപ്പൊ ഇനിയിപ്പോ വൈകീട്ട് ഒര് അഞ്ച് മണിക്ക് മോൻ ബാക്കി രണ്ടാള് വരും ഭാഗ്യ മറ്റാൾ ഒരു നാലുമണിയാവുമ്പം വരും
ഇവിടെച്ചേക്കന്നെ ഇഞ്ഞ്പ്പോര് നാലര ആവുമ്പോത്തിന് എല്ലാരും എത്തും
മ് മ് അപ്പൊ പിന്നെ ഒരു തെരക്കാണ് പണി തെരക്കാണ് വൈകിട്ടത്തെ ഭക്ഷണണ്ടക്ക
രാത്രി വരെ ഒരു തിരക്ക പിന്നെ വൈകിട്ടത്തെ ഭക്ഷണം അങ്ങനെ അങ്ങനെ
പിന്നെ പഠിപ്പിക്കാനുണ്ടാവും
ആഹ് ഇപ്പിന്റെ മോള് ഏയിലാണ് അപ്പൊ പിന്നെ വല്ലാതെങ്ങനെ ഇഞ്ഞീ ഞാൻ പറഞ്ഞ് കൊടുക്കണ്ട ആവശ്യല്ല
ആഹ് ഇവിടെ അതെ മൂത്താൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ആവശ്യല്ല ഇപ്പൊ മോൻ ഇപ്പ രണ്ടാം ക്ലാസ്സിലായ കാരണം അവന് ഒരുപാട് സെന്റൻസ് എഴുതാനുണ്ട് കഴിഞ്ഞ കൊല്ലം വരെ ഒരു കൊഴപ്പം ണ്ടായിരുന്നില്ല വൺവേഡ് ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്രാവശ്യം അവര് സെന്റൻസ് രണ്ട് മൂന്ന് ലൈനും കാര്യങ്ങളും ഒക്കെ ഇണ്ട് അപ്പം അത് കാരണം കോറച്ച് അപ്പ ഒപ്പം ഇരുത്തിയാലേ ശരിയാവുള്ളൂ കഴിഞ്ഞോല്ലം വരെ ഒറ്റയ്ക്കായിരുന്നു പഠിച്ചതൊക്കെ
മ് അപ്പൊ ഞമ്മള് കൂടി കൊടുക്കെന്നെ വേണംന്ന് ഈ എൽ പി കഴിയോളം തന്നെയാണ് നമ്മൾ ഒപ്പം വേണ്ടിയത്
ആഹ് അതെ അപ്പൊ പിന്നെമോ അയാളെ പഠിപ്പിക്കാനാണ് കുറച്ച നേരം ഇരിക്ക ല് ഇപ്പൊ ഇക്കൊല്ലം മുതൽ കഴിഞ്ഞോലൊക്കെ നല്ല സുഖായിരുന്നു
ഹം
ഇപ്പൊ പിന്നെ ഒരുപാട് അ എഴുതാനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒപ്പരുത്തി ഒക്കെ ചെയ്യിപ്പിക്കും
അവിടെ എന്താ ചോറിന് കറിയൊക്കെ
വെള്ളരിക്ക തേങ്ങ അരിച്ച് വെച്ച്
മോര് പാർന്ന്കാണ്ടോ
ഇല്ല മോര് ഉഴിക്കാതെ തേങ്ങയും ജീരകും അരച്ചിട്ട്
ആഹ് പുളിയിടെ
ഇല്ല പുളി ഇടില്ല തക്കാളി ഇടും
ഓഹ് ഞങ്ങളിവിടെ മോര് പാർന്ന പുളിയിട്ടോ ഒക്കെ വെകാറ് അതാ ചോയിച്ചത്
ആഹ് മോര ഒഴിക്കുമ്പോ പിന്നെ തക്കാളിയ ഒന്നുംടല്ല അത് പിന്നെ മോര് കറിയായിട്ട് അങ്ങനെ ക്കും പിന്നെ എന്താ വാഴകൂമ്പ് ഇല്ലേ
ഉപ്പേരി
അതൊക്കെ ആ അതെ പിന്നെ ഇത്തിരി പച്ചകറി വെള്ളരിക്ക പച്ചടി
അതെങ്ങനെ പച്ചടി എങ്ങനെ ണ്ടാക്കല്
പച്ചടി വെള്ളരിക്കേ എന്തായാലും കൊഴപ്പല്ല ഏഹ് അത് വെള്ളരിക്യാ വേവിക്ക്യ ഉപ്പും ആഹ് ഏ വെള്ളോഴിച്ചിട്ട് വേവിച്ചെടുക്കാ ആദ്യം പിന്നെ പിന്നെ ജീരകം ഒന്ന് അരയ്ക്ക
ആഹ് ചതച്ചെടുക്കാ
ആഹ് പിന്നെ അതിൽ ഇത്തിരി കടുകും കൂടി ഇടാ
അരക്കുമ്പോ
ആഹ് ഒര് ടീസ്പൂൺ കടുക് ട്ട് അരക്ക
ആഹ്
ഇന്നിട്ട് ഇത് വെന്തേന് ശേഷം എന്തെയ്യാ ഈ വെള്ളേരിക്കിം മൊളകും വേവിക്കാൻ വെച്ചിട്ടുണ്ടാവല്ലോ അയൽക്കിട്ടിട്ട് നമ്മുടെ ഹ്മ്മ് രാ അതൊന്ന് ചൂടായി അയിന്റെ പച്ചമണം പോകുമ്പോ ഓഫാക്കി ഇത്തിരി തൈരൊഴിക്ക്യ. കൊറച്ച് തൈര് മതി പുളിയിള്ളതാണെങ്കിൽ കൊറച്ച് മതി.
ആഹ്
പിന്നെ വറവ്ട വെറ്റൽമുളകും കറിവേപ്പിലിം കടുക് ഇട്ടിട്ട് ഇവിടെ ആര്ക്കും പറ്റില്ല മക്കളൊന്നും കഴിക്കില്ല ചേട്ടൻ കഴിക്കില്ല.
ഏഹ്
ഞാൻ മാത്രേ കഴിക്കൂ, അപ്പോ കൊറച്ച്ണ്ടാക്കു
ആഹ്
ഇവടെ കൂടുതലും പച്ചക്കറിയാണ്. മീന് ഇറച്ചിയൊന്നും ആർക്കും വല്യ താല്പര്യല്ലാ
ഓഹ് ഇവടെ മീനോ അല്ലെങ്കില് ചിക്കനോ മുട്ടേ എന്തെങ്കിലും ഒന്ന്
ആഹ് ഇവടങ്ങനെയല്ലാ, ഇവർക്ക് മീന് ഇറച്ചി അത് മോൻ തീരെ കഴിക്കില്ല മീന്.
ഓഹ്
അവനങ്ങനൊരിതാണ്. പിന്നെ ചി ക്കൻ കഴിക്കണെങ്കിൽ ചെലപ്പോ ഏഹ് കഴിച്ച്ന്ന് മാത്രം ചെറിയൊരു കഷ്ണം
ഇന്റെ മോളച്ചേ ക്കാ വല്യോളച്ചേക്കാ മീനൊരു വിധം മീനൊന്നും ഓള് കഴികൂല മത്തിയാണെങ്കിൽ ചെലപ്പം അ അപ്പ പൊരിച്ചതാണെങ്കി അപ്പ കഴിക്കും. ആഹ് പിന്നെ ചിക്കനൊക്കാണങ്കി വർത്തതാണെങ്കി കഴിക്കും. കറിയാണെങ്കി അതിന്റെ വെള്ളം മാത്രം
അത് ശെരി. ആഹ് അതനെ പറഞ്ഞെ ഇപ്പം ഞങ്ങള് അഞ്ച് പേരാണുള്ളത് അഞ്ച്പേർക്ക് അഞ്ച് ഇഷ് ടങ്ങളാണിവിടെ. ഞാൻ പിന്നെ ഇവരെ ഇതിലങ്ങട്ട് കൂടിപ്പോവും. പിന്നെ എപ്പഴെങ്കിലും വീട്ടി പോകുമ്പഴാണ് നമ്മള് വീട്ടില് നമുക്കിഷ്ട്ടത്തിന് അമ്മൊക്കെ നിക്കൊള്ളൂ.
പിന്നെ നമ്മളെ വീട്ടിലെത്തിയാ പിന്നെ നമ്മളെഷ്ടല്ലേ
അതെ അപ്പ അവര് നമുക്ക് ഇഷ്ടള്ളന്താച്ചാണ്ടെങ്കിൽ അതങ്ങട്ട് വെച്ചെരും. ഇവിടെന്ന് അയില് ഓരോര്ത്തർക്ക് ഒരാള് മീൻ കൂട്ടില്ല അപ്പോ ഒരാൾക്ക് കോഴിമുട്ട ഇണ്ടാക്കി കൊടുക്കണം, മറ്റാള് മത്തി കൂട്ടിയില്ലെങ്കിൽ വേറെ കറിവേണം. ഒര് രസം വെച്ച് കഴിഞ്ഞാല് രസ പിന്നെ കുട്ട്യാള് മാത്രേ കൂട്ടൊള്ളൂ ചേട്ടൻ കഴിക്കില്ല. മോര് കറി വെച്ചാ കു കുട്ടിയളെ അത് കൂട്ടൊള്ളൂ. അങ്ങനൊക്കൊര് ഇതാണ്.
അപ്പൊ ചുരുക്കി പറഞ്ഞാ ഒര് വിധക്കണ്ടാക്കണം.
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മക്കള് കഴിച്ചില്ലെങ്കിൽ അതൊര് വെഷമല്ലേ
ആഹ്
അപ്പൊ പിന്നെ അതൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കും. പിന്നെ വൈകീട്ട് ചോറുണില്ല. വൈകിട്ട് പിന്നെ ദോശയോ ആഹ് ചപ്പാത്തിയോ രാത്രി.
ആഹ് രാത്രി.
ഹ്മ്മ് ചപ്പാത്തി അല്ലെങ്കിൽ ദോശ ഏഹ് അങ്ങനെ കഴിക്കും. ചോറ് ഉച്ചക്ക് മാത്രം
ഹ്മ്മ്
അല്ലാണ്ട് രാത്രി എല്ലാവരും അങ്ങനെ തന്നെ
ഏഹ് ഇവടെന്നാ എല്ലാരും ചോറെന്നെണ് രാത്രി.
ആഹ് അത് പൊച്ചയ്ക്കാ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രിക്ക് അതന്നെ എടുക്കയാണെങ്കി കൊഴപ്പല്ല ഇത് പിന്നെ വൈകിട്ട് ഇട്ട പിന്നെ ദോശയോ അല്ലെങ്കിൽ പുട്ടോ ചായക്കടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ചോറ് തിന്നില്ല തീര ഉണ്ണില്ല
ഉം അവിടെ ഉണ്ടാക്കിയാ കഴിക്കോട്ടെ പക്ഷെ ഞങ്ങ കൊറെ ആൾക്കാരുണ്ട്. പത്ത് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇത് രണ്ടു നേരം കൂടി ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല.
അതെ ആഹ് ട്ട അതിപ്പോ ഞങ്ങള് തറവാട്ടിൽ പോയി അവര് എങ്ങനെങ്കിലും ചോറണും. കാരണം അവിടെ കുറ ആൾക്കാരുണ്ട് ഇവിടെന്ന് പറഞ്ഞാൽ ഞങ്ങള്ൾ മാത്രം
ആഹ അപ്പൊ ഞമ്മള ഇതാവുമ്പോ കുട്ടികക്ക് കുട്ടിയളെ ഇഷ്ടത്തിന് അനുസരിച്ച്
നമ്മള് അതില് വേറെ ആർക്കും ചോറും കാര്യങ്ങളൊും വേണ്ടാത്ത കൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പൊക്കോളും
ആഹ്
അങ്ങനൊക്കെ ഒരു ഇതാണ് മക്കക്ക്
ആഹ്
പിന്നെ എന്താ പിന്നനിയിപ്പോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട്പ്പ എങ്ങനെയാണ്?
പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങള് വലിയ പെരുന്നാൾ പറഞ്ഞ ഞങ്ങക്ക് ബീഫ് എല്ലാം കിട്ടണ പെരുന്നാൾല്ലേ?
അതെ ഞങ്ങള ഇവിടെ അടുത്തുള്ളവരുണ്ട് കേട്ടാ അവര് അതുപോലെ ബീഫ് കിട്ടി കഴിഞ്ഞങ്ങക്കക്ക് തരും ഉം ഞങ്ങ അങ്ങനെ കഴി വാങ്ങി വെക്കാറില്ലേ വല്ലാണ്ട്.
ഉം ഞങ്ങ അങ്ങനെണ്ട് ബീഫ അങ്ങനെ വാങ്ങി വെക്കാറില്ല. എന്നാലും അങ്ങനെ പൂതിയൊക്കെ ആവുമ്പം
ആഹ് ഇവിടെതന്നെ വീട്ടിൽ വെക്കില്ല.
ആഹ് പുറത്തു നി നിന്നോള്ളൂ
ആഹ് പുൊറത്തന്ന് വാങ്ങിക്കലാണ് കാരണം വാങ്ങിട്ട് വെക്കണ പരിപാടി ഇല്ല. അപ്പൊ ഇവിടെ ങ്ങനെ പെരുന്നാൾും ഇവർക്കൊക്കെ ഞങ്ങളടുത്തുള്ള ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവൾക്ക് കിട്ടി കഴിഞ്ഞാൽ അവളക്ക് കൊടുന്നരും
വെച്ച കാണ്ട് ചിക്കനും വിട്ട് വാങ്ങി വെക്കൂല.
ചിക്കൻ വാങ്ങിക്കും ചിക്കൻ പിന്നെ ആഴ്ചയിലെ ദിവസം ശനിയാഴ്ച നോക്കിട്ടാ വാങ്ങിക്കുക ശനിയാഴ്ച അങ്ങനെ ച്ചാ രണ്ടു ദിവസം ആഹ് ഇവർക്ക് സ്കൂളക്ക്ന്നും
ആഹ് ചിക്കന ഒന്നും കൊണ്ടു പോകാൻ പറ്റുന്നുണ്ടാവില.
അപ്പൊ പിന്നെ ശനി ഞായറും നോക്കിട്ട് വാങ്ങിക്കും. അത് പിന്നെ വറക്കലും ചിലപ്പോ ബിരിയാണി വെക്കും. ചെലപ്പോവേറെന്തെങ്കിലുംക്കെ ആയി നെയച്ചോറാ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. ശനി ഞായറും പിന്നെ തീരെ ഒഴി കിട്ടുല്ല.
ആഹ് ഒരു വീട്ടിലുണ്ടാവുമ്പം തന്നെ നമ്മ
ആഹണ്ടെങ്കി പിന്നെ നൂറ്കൂട്ടം പണിയാണ്. തുടച്ചാലും അടിച്ചാലും തീരില്ല
ആഹ് ആ ഒന്ന് തടക്കുമ്പോതന് അത് ഇത് ഓരോന്ന് വരും
അവർക്ക് എപ്പഴും വിശപ്പാണ് വീട്ടിലിരുന്ന് കഴിഞ്ഞാപ്പ വിശപ്പാണ് അപ്പ പിന്നെ ഓരോന്ന് കഴിക്കല് വെള്ളം കുടി ക്കില് അത് ഇതും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരാങ്കാണ് അപ്പൊ പിന്നെ തുടക്കണ കാര്യം ഒരു പ്രാവശ്യം അങ്ങട് തുടച്ചിട്ട് ഇട്ട കഴിഞ്ഞ് പിന്നെ ആ വഴിക്കേ ഞാൻ തിരിഞ് നോക്കില്ല
ഇവിടെ എങ്ങനന്നെ ഇവിടെ തുടച്ച് ഒരു ഭാഗം തുടച്ചങ്ങട്ട് വരുമ്പോ പ്പോതിന് മറ്റു ഭാഗം ച ചവിട്ടി ചളി ആക്കും ചെലപ്പം പിന്നെ ഒന്നും കൂടെ ഒന്ന് തുടക്കും ചെലപ്പോ ഞാൻ പിന്നെ നോക്കേ അല്ല അട്ട് ചളിയവട്ടെയിരുന്നു നാളെയും മേണ്ടന്നെ എടുക്കുക
തൊടക്കലാണ് രാവിലെ ഒന്ന് ച്ചിട്ട് പിന്നെ ചോറുണ്ണല് കഴിഞ്ഞ് ഒരു തൊടക്കല് തൊടച്ചിട്ട് പിന്നിവരൊക്കെ കളിക്കാ പോമ് പിന്നെ ഞാൻ പറയാ വാതിൽ തുറ ഞാനുറങ്ങാൻ പോകുവാന്ന് പറഞ്ഞട്ട് ഞാ വതില് മെല്ലെ അടച്ചിടും
ഉഹ് ഉച്ചപ്പറങ്ങണ ആളായിക്കാറില്ലേ
ആഹ് സ ചെലപ്പോഴേോ കെടന്ന് ഒറങ്ങോള്ളൂ അല്ലെ ഇങ്ങനെപ്പോ ഒറ്റക്കിരിക്കല്ലേ അപ്പൊ ഫോണ് കണ്ട് കണ്ട് ചെല്പ ഇങ്ങനേ ചെല്പ ഒരു മൂന്ന് മണി മൂന്നരക്ക്‌ ആകും ചെല്പ്ഇങ്ങനേ ഒറ ഒക്കം തൂങ്ങാ അപ്പേയ്ക്കും കുട്ട്യേൾ വരാനാവും
ഞാൻ അങ്ങനെ കൊറെ കഥകള് വായിച്ചുത്രക്കും ഫോണിലായിട്ട്
ഏഹ് ഞാപ്പവിടെ ഇത് വൈഫൈ വെച്ചിട്ട്ണ്ട് വീട്ടില് ആപ് ഇപ്പൊ ടീവില് കാശ് കൊടുത്തിട്ടുള്ള കാര്ണം കാണാത്ത സിനിമകൾ അധികം എറങ്ങാത്തതൊ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണും
ദൃശ്യം ത്രീ കണ്ടോ ദൃശ്യം ത്രീ കണ്ടോ
ഓ അതൊക്കെ നേര്ത്തെ കണ്ട് അതൊക്കെ കണ്ട് കഴിഞ്ഞ് അത് കാണാൻ വേണ്ടി ഇരിക്ക്യേരുന്നു
ആഹ് അഹ് ഞങ്ങള് പിന്നെ അങ്ങനെ തിയേറ്ററിൽ അങ്ങനെ ഒന്നും പോയി കാണു
ആഹ് ഇവിടെ പിന്നെ ഏതെലും സിനിമ നല്ല നമുക്ക് പറ്റിയ സിനിമയാണെന്ന്ണ്ടെങ്കില് പോയി എല്ലാതും കാണില്ല പക്ഷെ നല്ല സ് സിനിമേടെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് നല്ലതാണ്ന്ണ്ടെങ്കില് അപ്പം പോയി കാണും അങ്ങനെ
ന്നെ ടെലഗ്രാമില് വരുമ്പളൊ അല്ലെങ്കി ഹോട്ട്സ്റ്റാറിലോ അങ്ങനെ എങ്ങനേലൊക്കെ കാണും. ഇൻക്കിഷ്ടപ്പെട്ട് നമ്മള് കാണാൻ ആഗ്രഹിച്ചതാണെങ്കില്
ആഹ് അതെ അങ്ങനെ കാണോല്ലോ ഉം എന്നാ ശെരിട് ആഹ് ഞാനേ ചേട്ടൻ വിളിക്ണ് ഇണ്ട് ആള് ഭക്ഷണം കഴിക്കാ വരാനായിരിക്ക്ണ്. ഉം ശെരി എന്നാ